ആഹ് അഹ് എന്തെക്കെയുണ്ട് വിശേഷം സുഖാണോ
ഇവടെ വിശേഷം സ് സുഖം സുഖം
സുഖാണ് ആഹ് എന്തൊടുക്കായിരുന്നു ഇവിടേം വിശേഷം സുഖായിട്ടൊക്കെ ഇരിക്കുന്നു ഇങ്ങനൊക്കെ അ അങ്ങ് പോകുന്നു എഹ് നമ്മുടെ കയ്യീ ഈ എഹ്
ട്ട് മോന്
സ്സെ
അ
ഹലോ
ഹലോ ആഹ് പർഞ്ഞോ
ആഹ് പർഞ്ഞോ പർഞ്ഞോ ആഹ് ഞാന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ജിയോ ഹോട്ട്സ്റ്റാറ്ല് ആഹ് പറഞ്ഞോ
കേക്ക്ന്നുണ്ട് ഇയാള് പറഞ്ഞാ മതി ഞാൻ കേൾക്കുന്നുണ്ട്
എഹ് കഴിഞ്ഞ ദിവസം നമ്മുടെ ജിയോ ഹോട്സ്റ്റാറ്ല്ലേ ഒരു മറ്റേ ഭാവന നഒക്കെ അവതരിപ്പിക്കുന്ന ഒരു കുക്കിങ് എഹ് കുക്കിങ്ങിന്റെ വീഡിയോ വന്നിട്ടുണ്ടായിര്ന്ന് ഒരു കുക്കിങ് റിയാലിറ്റി ഷോന്നും പറഞ്ഞിട്ട് കണ്ടിട്ട്ണ്ടായിരുന്നോ
ഗ്റെ ആശിറ്റോ ആഹ് കാണാ ആഹ് ഞാനും കാണാറുണ്ട് ഇവ്ടെ
കോമഡി കുക്സ്ന്ന് പറഞ്ഞിട്ട് അതില് ഏഹ് അതിനകത്തൊരു ഒരു ഏഹ് ഒരു എഹ് ഉം ന്ന് അർഞ്ഞ് ഒരാളൊണ്ടായിരുന്നല്ലോ നമ്മടെ ഈ ഒരു ഷെഫ് ഉണ്ടാര്ന്ന് എഹ് ആ പുള്ളി ഒരു ഡി ഷ് ഇണ്ടാക്കിയായിര്ന്ന് ശ്രദ്ധിച്ചാര്ന്നൊ ഒരു ബിരിയാണിന്നും പർഞ്ഞ്ട്ട് പെട്ടെന്ന് മടിയന്മാരുടെ ബി രിയാണിന്നും പർഞ്ഞിട്ട് ഞാനപ്പ അത് കണ്ടപ്പം ഞാൻ എവിടെയോ ഇത് കണ്ടിട്ടുണ്ടല്ലോന്ന് ഓർത്തിട്ട് ജെസ്റ്റ് ചുമ്മാ ഒന്ന് യൂട്യൂബ് എട്ത്ത് നോക്കിയായിര്ന്നേ അപ്പൊ അതിന്റെ റെസിപ്പിയൊക്കെ കണ്ടിട്ട് ഞാനും സ്പീഡ്ല് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താര്ന്നു നല്ല ടേസ്റ്റ് ഇണ്ടാര്ന്നു
ട്ടെ കഴിച്ച് നോക്കി ഇല്ലിയോ
ആഹ് ഞാനത് ഒണ്ടാക്കി കഴിച്ചു നോക്കി അപ്പം നമ്മുടെ നാട്ടില് കിട്ട്ന്ന എല്ലാ സാധനങ്ങളും തന്നെയാ പക്ഷെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ആഹ് നമ്മക്കാണെങ്കി മറ്റേ നെയ്യൊന്നും നമ്മള് നെയ്യൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ ബിരിയാണി ഉണ്ടാക്ക്ന്നെ നമ്മടെ നാട്ടിൽ പക്ഷെ ആ ഇതിലാണെങ്കിൽ നെയ്യ് ഒന്നും ഇല്ല നെയ്യൊന്നും ഇല്ലാതെ പ്ലെയ്നായിട്ട് എണ്ണയില് തന്നെ അതും കൊറച്ച് എണ്ണ മതി ഉപയോഗിച്ച് പെട്ടെന്ന് കുക്കർനക് ത്ത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന
ഓ എനിക്കിത് ഇവ്ടെ കാണാനും ഉ എപ്പഴും ഇരിക്കാനൊക്ക്ല്ലെടാ കുഞ്ഞിനെ പഠിപ്പിക്കാനുണ്ട്
അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് എടക്കൂടൊക്കെ ഒന്ന് കാണും അത്രേ ഒള്ളൂ
ഞാന് ടി വിയിൽ അങ്ങനെ കാണത്തില്ല ഞാന് എന്തേലും വർ ജോലി ചെയ്തോണ്ടിരിക്കുമ്പം അതിനകത്ത് ഹ് അതെ അയ്നെടക്ക് വെച്ച്താണ് അന്നേരം എടയ്ക്ക് മടിയന്മാറ്ടെ ബിരിയാണി എന്ന് പറയും എനിയ്ക്കാണെ ബിരിയാണി ഭയങ്കര ഇഷ്ട്ടാ അപ്പൊ മടിയന്മാറുടെ ബിരിയാണി പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതാണ് ന്ന് പർഞ്ഞ്ട്ട് ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഒന്ന് ജസ്റ്റ് മടിയമ്മാറ്ടെ ബിരിയാണിയൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കി അത് നെന്താ ഡോൺണ്ണേ ബിരിയാണി കൊളളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ നമ്മുടെ ന നാട്ട്ലെ ഇതുപോലല്ല ഒരു പച്ചക്കളറ് വരും അയ്ന്
പച്ച കളർ ആ ഹാ
ഉം അതിന് നമ്മളെ ഈ മറ്റേ ഈ അരി ഉണ്ടല്ലോ ബുള്ളറ്റ് റ്റ്ൻ റൈസ് ന്ന് പറഞ്ഞിട്ടുള്ള അരിയില്ലേ
ആഹ്
അതാ നമ്മള് മേടിച്ചേ മറ്റേ പൊന്നേരിയും പൊന്നേരി നമ്മള് സാധാരണ മറ്റേ നമ്മ്ടേ ബിരിയാണി റൈസ് കിട്ടുന്നുവല്ലോ വലിപ്പവുള്ള അരിയില്ലേ അതിനേക്കാട്ട്ലും കൊറച്ചും കൂടെ കനം കൊറഞ്ഞ ഒരെണ്ണമുണ്ട് നീളം അത്രേ ഇല്ല ആ നീളത്രയില്ല ബുള്ളറ്റ് ആ ന്ന് പറയും ബുള്ളറ്റ് റൈസ്ന്നും പറഞ്ഞിട്ട്
ആ അത് അത് അത് വാങ്ങ്ച്ചെരാംന്നാ വെച്ചത്
ആ അത് വാങ്ങിച്ചു വെച്ചു അപ്പൊ അതെങ്ങനാ ചെയ്തന്ന് വെച്ചാല് ഫസ്റ്റ് നമ്മളിത് അരി കഴുകിയിട്ട് നമ്മള് വാരാൻ വെക്കണം അതിന്റെ വെള്ളം ഊർന്നു പോവാനായിട്ട് വെയ്ക്കും അന്നിട്ട് എന്നിട്ട് നമ്മള് നമ്മ്ള് കുക്കറിനകത്ത് കുക്കറിനകത്ത് നമ്മ്ള് എണ്ണ ഒഴിക്കണം ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കരുത് കൊറച്ചെണ്ണ നമ്മ്ള് നെയ്യൊന്നും അതീ യൂസ് ചെയ്യുന്നില്ല
ആ നമ്മ്ള് മ സാധാരണ നമ്മ്ള് നെയ്യല്ലേ ഉപയോഗിക്കുന്നത്
ആ അതിന് പകരം കൊറച്ച് എണ്ണ ഒഴിച്ചാതി നെയ്ക്ക് പകരം നമ്മ് ഇതിനകത്ത് നെയ്യോന്നും അധികം ചേർക്ക്ണ് കണ്ടില്ല എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ഒഴിച്ചിട്ട് ആദ്യമേ നമ്മ്ടെ ഈ കറ് വപ്പട്ട, ഗ്രാമ്പൂ പിന്നെ മറ്റേ സ്റ്റാറാനേച്ചില്ലേ നമ്മുടെ തക്കോലം
ഇത്താ
തക്കോലം, കറുവപ്പട്ട, ഗ്രാമ്പൂ ഏലക്ക പിന്നെ സഹജീര ന്നും പറഞ്ഞിട്ടൊരു സാനം സഹജീര പക്ഷെ നമ്മുടെ നോർമൽ ജീരകോ അല്ല ആ അത് നോർമൽ ജീരകോ അല്ല
ജീരകവായിരിക്കും വല്ല്യ ജീരകവായിരിക്കും
പെരും ജീരകോ അല്ല ഇത് രണ്ടിനും എടയ്ക്ക് നിയ്ക്കും എന്ന് വെച്ചാ നീളോണ്ട് പക്ഷെ കട്ടിയില്ല അതിന് ആ അത് പിന്നെ പെര്ഞ്ചീരകം പിന്നെ രണ്ട് കുരുമുളക് കുരുമുളക് ഇത്രയും ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ ഒര് നുറി ജാതിപത്രി ഇല്ലേ ജാതിപത്രി ഉണ്ടെങ്കിൽ ഇട്ടാതി നിർ ബന്തോന്നില്ല അതും കൂടി ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഓ ഇങ്ങന പൊട്ടി വരൊല്ലോ മറ്റേ ഏലക്കൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്ന സമയം ത്ത് നമ്മുടെ സവോള അപ്പൊ നമുക്ക് വേണെങ്കി ഒന്നൊ രണ്ടൊ സവോള ചെറുതായിട്ടരിഞ് കുനുകുനാന്ന് കുനുകുനാ ന്നരിഞ്ഞിട്ട് അതിനകത്തിട്ട് എളക്കണം എളക്കി അതി ഇങ്ങനെ ഒരുമാതിരി ഒരു വെളുത്ത് ഒരുമാതിരി ഇങ്ങനെ വെള് ഒരു ബ്രൗണിഷ് കളറാവല്ലൊ ഒരു വെളുത്തിങ്ങനെ അതായത് എന്റെ ചുമന നിറം മാറി വെള് വെളുപ്പ് മാറി കൊറ്ച്ചു കൂടൊന്ന് ഒന്ന് ഡാർക്ക് നെറ ആവല്ലൊ ആഹ് അന്നേരം നമ്മള് ചേർക്ക്ന്ന എന്നാന്നറിയൊ? നമ്മടെ നാട്ടില് ഈ ഏഹ് നമ്മടെ ഇതൊക്കെ ഉണ്ടല്ലൊ ഏഹ് എലകള് കറിവേപ്പിലൊന്നു ഇടരുത് മറ്റെ മല്ലിയെലയും പുതിന എല ഒക്കെ ചുമ്മാ ആഹ് മല്ലയില ചുമ്മാ അരിഞ് ഇടുവല്ലെ
ആഹ്
അതിന് പകരം ഇവിടെ എന്ത ചെയ്യ്ന്നെന്ന് വെച്ചാല് നമ്മടേ ഒരു പ ഒരു ഒരു മൂ പതിനൊന്ന് പന്ത്രണ്ട് അല്ലി ഈ വെളുത്തുള്ളി ഒരു ഇഞ്ചി നീളത്തിലുള്ള വലുപ്പത്തിലുള്ള ഇഞ്ചി അന്നിട്ട് ഒരു പിടി ഒരു നമ്മടെ ഒരു കൈപ്പിടിക്ക് ആഹ് അരിഞ്ഞിടുവല്ല ഇത് ഇത്ത്രയും മിക്സി ചെറിയ മിക്സിടെ ജാറിനകത്തിടണം എന്നിട്ട് ഇതിനകത്ത് ഈ പത്തപഞ്ച് വെള് പതിനൊന്നെണ്ണം വെല്ലം മതി പതിനൊന്നൊ പന്ത്രണ്ടൊ വെല്ലം ഇടുക അന്നിട്ട് ഒര് അര ഇഞ്ച് നീള ത്തില് ഏഹ് ഇഞ്ചിയും ഒരു പിടി അളവിന് ഒരു നമ്മുടെ ഒരു കൈപ്പിടി അളവിന് എന്തൊക്കെന്നറിയാവൊ മല്ലി എല പുതിന ഇല പിന്ന നമ്മടെ ഉലുവേട ഇല ഇല്ലെ ഉലുവാ ഇല മീത്തിലീഫ്ന്ന് പറയും ആഹ് അതും കൂടി ഇടണം അന്നിട്ട് പച്ചമുളക് നമുക്ക് എരിവ് എത്രമാത്രം ആവശ്യണ്ടൊ എരിവ് ഒരുപാട് വേണം ആറൊ ഏഴാണേലു ചേർക്ക പക്ഷെ എരിവുള്ള നല്ല ടേസ്റ്റ ട്ടൊ ഒര് ഏഴ ഏഴട്ട് പച്ചമുളക് ആഹ് പച്ചമുളക് പിന്നെ ഇതിന് പച്ചാ അതിന്റെ കൂട്ടത്തില് ഉപ്പ് ഉപ്പും കൂടെ ശഹലം വെള്ളം എടുത്തിട്ട് നല്ല പോലെ പെയ്സ്റ്റായിട്ട് അരച്ചെടുക്കണം ഇത്
എന്നിട്ട് അത് അതിനകത്താട്ടങ്ങ് ഇട്ട് വരട്ടിയെടുക്കും
ആഹ് എന്നിട്ട് വഴറ്റിയിട്ട് പിന്ന വേറൊരു സാധനം ആഹ് ഇത് ചെയ്യുന്നുണ്ട് ഈ തക്കാളി ഇല്ലെ ഒര് തക്കാളി അതും പെയ്സ്റ്റാക്കീട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും അന്ന് അന്നിട്ടിതിങ്ങനെ മോട്ടിങ്ങനെ വരന്റെ ഇതിന്റെ കളറ് ഇങ്ങന നല്ല കറും കരിം പച്ച കളറ് നല്ല കരിം പച്ച കളറ്
ഉ
അന്നാന്നിട്ട് ഇതിങ്ങന തള രുമ്പ അന്നിട്ട് നമ്മള് അതിനകത്ത് ഒരു അര സ് പൂണ് ബിരിയാണീടെ മസാല ഇണ്ടെങ്കി ബിരിയാണി മസാല ചേർത്ത മതി ഇല്ലെങ്കി ഗരം മസാല
ഗരം മസാല ഉം
ആഹ് ഒരു ടേ ഒരു ടീസ്പൂൺ അളവില് ഏഹ് മൊളക്പൊടി ഗരം മസാലിം മൊളകു പൊടിയും പിന്നെ ഒരു അര ടീസ് സ്പൂൺ അളവില് മല്ലിപ്പൊടി ഇത്രെ മാത്രെ ചേർക്കാവുള്ളു
വേറൊന്നും ചേർക്കത്തില്ല
വേറൊന്നും ചേർക്ക ഇത് മാത്രം ചേർത് നന്നായിട്ട് എളക്കും മിക്സിയ്യും അന്നിട്ട് ഇതിന്റെ ഈ പച്ചമണം മാറുവല്ലോ
ആഹ്
അ പച്ചമണം മാറ്ന്ന സമയത്ത് ഇതിനകത്തോട്ട് തൈരില്ലേ ഒരു ഒരു ഒരു ചെറിയ കപ്പ് തൈര് തൈര് കൂടെ മിക് എ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി അന്നട്ട് മിക്സെയ്തിട്ട് വെള്ളം ഒഴിക്കണം പ്പ നമ്മള് ഒരു ഒരു കപ്പ് അരി എടുക്കുവാണെങ്കില് ഒന്നര കപ്
ഒന്നര കപ്പ് വെള്ളം
ആഹ് അന്നിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം തെളക്കുവല്ലോ തെളയ്ക്ക്ന്ന ആ സമയത്ത് അരിയിടും അരി ഇട്ടിട്ട് ഒറ്റ വിസില് ഒരൊറ്റ വിസില് മാത്രം മതി ഒരൊറ്റ വിസിൽ വന്ന് കഴിയുമ്പത്തേക്കും അത് ഉം അത് വിസില് വന്ന് അതവിടെ ഇരിക്കട്ടെ അതിന്റെ തണുപ്പ് മാറി തണുപ്പ് മാറണം അതായത് നമ്മുടെ ഈ ചൂട് മാറണമല്ലോ വിസില്ന്റെ ആ ആവി മൊത്തം പോയി കഴിഞ്ഞിട്ട് അതിനെടക്ക് ഇതിപ്പം അയ്യോ നമ്മളെ റച്ചി ഇട്ടില്ലല്ലേ ഹയ്യോ മ റി പോയി മറന്നു പോയി ഈ തൈരി ടുവല്ലോ തൈരിട്ടെളക്കത്തില്ലേ അയ്യോ ഞാൻ മറന്നുപോയി, എറച്ചി ഇടുന്ന കാര്യം മറന്നുപോയി ചിക്കന്റെ ചിക്കനുണ്ടല്ലോ, നമ്മള് ചിക്കൻ ചെറുതായിട്ടരിഞ്ഞിട്ട് അത് നമ്മള് മാഗിനേറ്റ് ചെയ്ത് വെക്കണം ഫസ്റ്റിലേ നമ്മടെ ഉപ്പും
വെഹ് മഞ മഞ്ഞപ്പൊടി എല്ലാടിട്ട് എളക്കി വെക്കണം
എളക്കി വെക്കണം. അന്നട്ട് ഈ തൈരിടുവല്ലോ നമ്മള് ഇത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തൈരിടുവല്ലോ
അതിന്റെ കൂടെ പ്പ ചിക്കനോടെ ട്ട് വരട്ടും
വഴട്ടന്റെ കാര്യല്ല തൈരിട്ടിട്ട് എളക്കിയിട്ട് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് തെളപ്പിക്കണം
ആഹ്
അന്നട്ട് വേണം അരിടാൻ. ഞാനീ ചിക്കന്റെ കാര്യം മറന്നു പോയന്നെ ഞാനതിന്റെ കാര്യേ മറന്നു പോയി
ചിക്കൻ പ്രത്യേകം വല്ലം ചികര്ക്കിയത് പ്രത്യേകായിട്ട് ഞാൻ അത് കണ്ടില്ല അത്
പണിയല്ലേ അപ്പ എരട്ടിപ്പണിയല്ലേ ഇത് സിമ്പിൾ പണിയല്ലേ ചിക്കനിടണം, ചിക്കനിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് തെളയ്ക്കണം തെളച്ചിട്ട് നമ്മള് തെളച്ചു കഴ്ഞ്ട്ട് ആ ഈ അരി വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ്ണ്ടോന്ന് നോക്കുമ്പോ ഉപ്പില്ലെന്നുണ്ടെങ്കില് നമ്മളെ മിക്സെയ്യുന്ന ടൈമിലുപ്പിട്ടാതി ആഹ് അപ്പം അന്നിട്ട് നന്നായിട്ട് മിക്സെയ്ത് നന്നായിട്ട് ഗ്രേവി എല്ലാആയിട്ട് നന്നായിട്ട് മിക്സെയ്തെടുത്ത് കഴിയുമ്പൊ നല്ല ടേസ്റ്റാ നമ്മടെ അച്ചാറിന്റെ കൂടെ അല്ലെങ്കില് ന്താ സാലടൊക്കെ ഒണ്ടാ ക്ക്മ്പോ അയ്ന്റെ കൂട്ടത്തില് ആഹ് അതെ സലാഡ്, സലാഡ് ചെലര് ചള്ളാസെന്ന് പറയും
ഉം ഇവിടെ സലാഡ് ന്നാ
ആഹ് പലടത്തും പല പേരാ
ഞങ്ങള് പിന്നെ ഇവിടെ എല്ലാർക്കുങ്ങനെ മിക്സെയ്ത് ചിക്കനും മായ് ചോറും കൂടെ ഒന്നിച്ച് മിക്സ് സെയ്യ്ന്നത്ര പിട്ത്തം പോരാ ആഹ് ഞങ്‌ക്ക് വടെ സപ്റേറ്റാ ചികെ ചോറ്ടിട്മ്പോ അവർക്കീ അരവ് ഈ എരിവ് ഒത്തിരിയായി കഴി ദെ ഇവിടെ ഞങ്ങളെല്ലാം എൽ എരിവ് കൊറച്ചിട്ട് ഉപയോഗിക്കുന്നവരാ. അപ്പൊ എരിവ് കൂടലായി കഴിഞ്ഞാ അവർക്കൊക്കെ കഴിക്കാൻ പാടാ.
ആഹ് അത് ശരിയാ അപ്പ അവനൻ അപ്പതൻസര്ച്ച് മൊളക് കൊറച്ചാ മതി.
ആഹ് ഞാ ഇവടെ മിക്സെ യ്തെട്ക്കില്ല നമ്മള് സപ്പ്റേറ്റ് ചോറ് പ്രത്യേകം വെക്കും.
അത് പ്രത്യേകം ആഹ് ഞാനി തിനകത്ത്ന്നിട്ടേ മാഹി മാ ഹി ന്ന് പറയുന്നെ ആളാ. നമ്മുടെ മറ്റേ കോമഡി കുക്കിനാത്ത് കോമഡി കുക്സിനകത്ത് മാ ഹിന്ന് പറയ്ന്ന കണ്ടൻസ്‌റ്റൻറ് ചെയ്തത് കണ്ടപ്പം ജസ്റ്റ് പെട്ടന്ന് ആഹ് മഹി മഹി ആഹ് മഹീന അല്ല മാഹിന്നല്ലേ?
ആ മാഹീന്ന മഹീന്നൊ അവനെ മഹീ മഹീന്ന എല്ലാരും വിളിക്കുന്നത്.
ആഹ് മാഹീന്നോ അങ്ങനെന്തൊ ആണ് പുള്ളിയൊരു വ്ലോഗറാ.
ആന്നാന്ന് എനിക്കറിയാം.
വ്ലോഗറ വ്ലോഗറ മാഹി മച്ച ആഹ് അങ്ങനെന്തോ പേര് മറന്ന് പോയി. അപ്പൊ അതിനകത്തുന്ന് ഇത് കണ്ടപ്പം ഇൻസ് പെയറായിട്ട് ചെയ്ത് പക്ഷെ എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ
ആഹ് ഓക്കേടാ. ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരിയന്ന ഓക്കെ.
ശരി എന്നാ ഓക്കെ.